ഹലോ ഹലോ കേൾക്കില്ലേ ആ പ്പ കേൾക് ണ്ടോ
ആ ക്കേ
ആ റേഞ്ച് റേഞ്ച് പ്രശ്നണ്ടോ
റേഞ്ച് ഇഷുണ്ട്
ഉം പൊറത്ത്കറങ്ങിയ കിടുല വീടിന്റെ ഉള്ളിലാണോ അതൊണ്ട് അതൊണ്ടയ്ക്കാരം ചിലപ്പം പിന്നെന്തൊക്കെ പണികെ കഴിഞൊ
പനിയൊക്കെ കഴിഞ്ഞു
ഉം
വറുതിരിക്ക
ഏ ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ലല്ലേ
ഫുഡ് കഴിച്ചിട്ടില്ല ആവ്ണല്ലൊള്ളൂ
ടൈം ആവുണള്ളുല്ലേ
ഉം
അവടെ ഫുഡയിചോ
ഇല്ല വടെ ഫുഡ് കഴ്ച്ചില്ല അയ്ന് ടൈം ആവ്ണെന്നു ള്ളൂ ഒരു മണി ഒന്നര അങ്ങെനെക്കവും ഉം പിന്നെ ഇന്ന് സൺഡേയതോണ്ട് ക്ലാസ്സ്ണ്ടാവ് ലലേ ആ ക്ലാസ് കിട്ടി കിട്ടീട്ട്ണ്ടാവ് ലലേ
ല്ല്യാ ഞാൻപ്പൊ പ്ലെസ്റ്റുയ്നിര്ക്കാണ് ഡിഗ്രിക്ക് കൊട്ത്തായിര്ന്നു കിട്ടീല്ലാ ദൂരത്തിന്റെ പ്രെശ്നും പൈസേടെ പ്രെശ്നും
അങ്ങനായപ്പം കിട്ടീണ്ടാവുലലേ മറ്റേതേലും കോഴ്സിന് ചോർന്നോ
ബി എസ് സി നഴ്സിങ്ങ്ന് കൊട്ത്ത്ക്ക്ണു അത് രജിസ്ട്രേഷൻ മാത്രം കഴിഞ്ഞ്ട്ടുള്ളൂ ഓപ്ഷൻ കൊടുക്കാൻള്ളെഞ്ഞി റേങ്ക് ലിസ്റ്റൊക്കെ വന്ന്ട്ട് വേണം
റേങ്ക് ലിസ് റേങ്ക് ലിസ്റ്റ് വന്നീണ്ടാവുലലേ
ഇല്ലാ വന്നീല്ലാ
ആഹ്
അന്ന് ലാസ്റ്റാവുമ്പോത്ത്നൊക്കെ വരോക്കാരം
ചുരേക്കാരെല്ലേ
ഉം
പിന്നെന്തെക്കെയാ വീട്ടില് ഫുഡ് ഫുഡൊക്കെ ണ്ടാക്കോ ഇല്ലാ ഇപ്പൊ വർക്ക് ഇപ്പൊ വർക്ക് ചെയ്യണൊന്നില്ല ഞാൻ പഠിച്ചിര്ന്ന് പറ മാരേജ് ട്ടെ മേരേജ് കഴ്ഞ്ഞപ്പം
ആഹ്
ഉം പിന്നെ പിന്നെ പോയില്ല പിന്നെ പോവാൻ ബുദ്ധിമുട്ടായതോണ്ട് പിന്നെ ഒര്പാട് ദൂ ദൂരണ്ട് പോവാൻ അപ്പ പിന്നെ അയ്ന്പിന്നെ ഡിസ്റ്റൻൻ്റായി പഠിച്ചിട്ടേനി ഡിഗ്രിയൊക്കെ ഡിഗ്രിയൊക്കെ
എന്താട്ത്തെര്ണേ വിഷയൊക്കെ
ഞാന് കമ്പ്യൂട്ട്ർ
ഓഹ്
പ്ലെസ്ടു ജെയ്ച്ചേ ആ പ്ലസ് ടു ഉം ക കമ്പ്യൂട്ടർ അപ്ലിക്കേഷന്റെ ഇത് ല്ലേ
ആഹ്
ഉം ഉം
അത്ഷ്ടാണോ കമ്പ്യൂട്ടർല് വർക്കെയ്യാന്
ആഹ് ഇഷ്ടാണോച്ചാ ആഹ് ഇഷ്ടണ് ഞാൻ കൊമെ കൊമേഴ്സേനി അപ്പ പിന്നെ അയ്ന്റെ ബൈസികായ് ട്ട്ള്ളെ ഇതാ പിന്നൊന്ന് ഡിഗ്രിക്കെട്ത്തെത് പഠിക്കാൻ കൊറ്ച്ച് ട്ടഫും കാര്യങ്ങളൊക്കെണ്ട് ന്നാലും
ആഹ്
ന്നാലും വെല്ല്യ കൊഴ്പ്പല്ല പഠിക്കണെംന്നേ ആയിരുന്നു പിന്നെ പിന്നെ അങ്ങനേണ്ട് പോയി
മേരേജിന് മുന്നെയായിരുന്നപ്പോ കഴിഞ്ഞപ്പോ മ് ഇനി പോവണം പോണംന്ന് വിചാരിച്ച്ണ്ട് ഹസ്ബെൻ്റെപ്പളും ന്നോട് പയും ക്കോ ന്നൊക്കെ പറയും പക്ഷേ നമ്മക്ക ആഹ് പോവൊക്കെ ചേഞ്ചാ ക്ഷെമ്മക്കൊരു പ്പെൻകാണ് ആവാത്തെ ചെൽലപ്പോ ഇങ്ങനെ വീട്ടത്തെ വീട്ട് വീട്ടിലെ പണിതൊക്കെ കഴിഞ്ഞാണ് ടെ പോവണ്ടേ അപ്പൊ ചെല്പ്പോ അപ്പങ്ങനെ ചെൽപ്പോ തോന്നുലാ പണിയൊക്കെ കഴിച്ചു കുട്ടി കുട്ടിയില്ലേ ഒരു ചെറിയൊരു കുട്ടിയുണ്ട് പിന്നെ കുട്ടിനെമ്മാ- ഉമ്മൻ്റെടുത്ത് ആക്കി ഉമ്മ നോക്കായി ഒന്നുണ്ടോ ഉമ്മ നല്ലോ നോക്ക ഒക്കെ ചെയ്യും എന്നാലും അമ്മക്കൊരു സ- സമാധാനം ഉണ്ടാവൂലല്ലോ
തൃപ്തി വരുന്നത്
പിന്നെ എന്താ പനിക്ക്ണ്ടോ
ജലദോഷം പിടിച്ചിട്ടാ
ഏ അത് ന്ത്യ മഴ കൊണ്ടിന്നോ മഴ ഇണ്ടോ അവിടെ
മനസിലായി ഇന്ന് കൊറവാ
കൊറവാ ആഹ് ഇന്ന് ഇവടി നല്ലൊരു ഒരു വെളിച്ചണ്ട് പക്ഷെ ഇന്നലെയൊക്കെ എന്തൊരു മയേനിന്നോ
ഞങ്ങക്കൊന്നും തീ ഞങ്ങക്കൊന്നും തിരെ വള്ളന്നെല്ലേനി പക്ഷേ മഴണ്ട് പെയ്തപ്പോ നല്ലോണം വള്ളായി കെണറ് ഫുള്ള് നിറഞ്ഞ് നെറഞ്ഞിവിടെ
ആണ്ലേ
ഉം ഞങ്ങള് വേനൽക്കാലത്ത് വെള്ളല്ലതെ കുടുങ്ങിയില്ല എന്നാലും ഇങ്ങനെ ഓരോ ദിവസം ഓരോ മോട്ടർച്ച് ഓരോസം ഓരോ ടാങ്ക് ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഒപ്പിച്ചക്കെയ്നിം ഇപ്പ ഇഷ്ടം പോലെ വെള്ളായി
മണ്ടെ നിറഞ്ഞും
ഉം
പിന്നി
ഇപ്പൊ പിന്നെ മഴ പെയ്തോണ്ട് തണുപ്പും മറ്റേ പെരും ചൂ ഭയങ്കര ചൂടല്ലേയിനോ
ആ നോമ്പിൻ്റെ ടൈമിലൊക്കെ എന്തെക്കെയ്നു
ആഹ് പിന്നെന്തൊക്കെ
ഉം കുക്കിംഗ് ഒക്കെ ചെയ്യോ
ആഹ് ഫുഡ് ഫുഡൊക്കെ ആയിണ് ഫുഡ് ഉണ്ടാക്കും ചെലപ്പങ്ങനെ ഫോണില് നോക്കിയാണ്ട് അങ്ങനെ ഉണ്ടാക്കും ഏഹ്
പുതിയത് പുതിയത് ട്രൈ ചെയ്ല്ലേ
ആഹ് പുതിയത് പുതിയ ട്രൈ ചെയ്യോ ഫോണിലിങ്ങനെ നോക്കും ഫുള്ള് ഫോണ് ഞാൻ എനിക്കൊന്നും അറിയില്ലായിരുന്നു
ഞാനാെ
പിന്നെ മാരേജ് പിന്നെ മാരേജ് കഴിഞ്ഞപ്പോ പിന്നെ ഇങ്ങനെ ഓരോന്ന് ഓരോ സ്പെഷ്യലൊക്കെ ഇങ്ങനെ ഫോൺ നോക്കി ഇങ്ങനെ ഇണ്ടാക്കും പിന്നങ്ങനെ റെഡി ആയിട്ടോ ഏഹ്
മേരേജിന് ശേഷാണ് ഉണ്ടാക്കാനുള്ള തൊര വര
ആഹ് അപ്പ അതുവരെ നമ്മുക്ക് ഞാൻ ഞാനൊന്നും അടുക്കളേക്ക് പോവലന്നെല്ലേര്ന്ന് വീട്ട്ന്ന് അവ്ട്ന്നെരു ഫുഡും ഇണ്ടാക്കൂല ഞാൻ നോക്കലന്നെല്ലനി ആ പഠിപ്പും കാര്യങ്ങളും അങ്ങനെ അങ്ങനെ സ്കൂൾക്കോവാ അങ്ങനത്തെ ഒരു കോളേജ് കോവ അങ്ങനത്തെരു ഇതായിരുന്നു ഇപ്പൊ പിന്നെ ഇപ്പ പിന്നെ ആ ഒരു ഇതില്ലല്ലോ അപ്പൊ പിന്നെ ആഹ് നമ്മ ആവശ്യപ്പതായി പിന്നെ ഏഹ് ഇൻക്ക് പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടാണ് എല്ലാ എല്ലാ ആഹ് എല്ലാ ഫുഡും ഇങ്ങനെ ട്രൈ ചെയ്യണം ട്രൈ ചെയ്യണം എന്ത് ഫോണില് പുതിയ റെസിപ്പി വരുമ്പോത്തിന് ട്രൈ ചെയ്യണന്ന് ഇങ്ങനെ തോന്നും മനസ്സിലിങ്ങനെ തോന്നും ഉം അതെ പിന്നെന്താ
വേറെ എന്തൊക്കെ കുട്ടി പഠിച്ച ചെറുതാ
ആഹ് ചെറിയ കുട്ടിയാണ് ഇപ്പ ഇതാ രണ്ട് രണ്ടര വയസ്സൊക്കെ ആയിട്ടുള്ളൂ ആഹ് പിന്നെ എന്താ ഓളെ കൊണ്ട് വലിയ അലമ്പൊന്നുല്ല അതുകൊണ്ട് പിന്നെ കൊഴപ്പല്ല ചെ ചെലൊട്ട്യള് ഭയങ്കര അലമ്പേകാരം
ഒന്നിനും അയിക്കൂല
ഒന്നിനും അയിക്കൂല്ല നമ്മളെ പണിയെടുക്കാൻ വരരി ചെറുപ്പത്തിലും വല്യ കുഴപ്പല്ലായിരുന്നു പക്ഷെ
ആഹ്
പ്രസവിച്ച അന്നൊക്കെ ഭയങ്കര കര്ച്ചിലും അങ്ങനൊ പ്പൊല്യ കൊഴപ്പൊന്നുല്ല
അട്
ആ ങ്ങളെ വീട്ടിലുണ്ട് ചെറിയെ കുട്ടികളൊക്കെ
ചെറ്യേ കുട്ട്യള് എനിക്കൊരു താത്തണ്ട് ഓൾക്കുണ്ട് രണ്ടെണ്ണം
ഏഹ് ങ്ങളാ ചെറുത്
ഞാൻ രണ്ടാമത്തെ എന്റെ താഴെ രണ്ടെണ്ണംണ്ട്
ഏഹ് ആൺകുട്ടികള്ല്ലേ
ആഹ് എന്റെ താഴള്ളത് ആണാണ് ഓൻ പട്ടിലാണ് ഓന്റെ തായെ ഒരു പെണ്ണ് ഓള് ആർലാണ്
ഏഹ് ന്നാല് കുട്ടികളെയ്ക്കാരല്ലേ
ആഹ്
താത്താന്റെ മക്കള് വൽത് ഭയങ്കര കിർകനാണ് അടങ്ങിയിരിക്കൂല എന്തേലൊക്കെന്ന് ചെയ്തൊണ്ടിരിക് വെർതെ മണ്ടി കൾച്ചി
അല്ല ചെല കുട്ടികൾ അങ്ങനെയൊക്കെ ഓൽക്കെന്തെലും ഇങ്ങനെ അടങ്ങി കാട് കൊട്ടണ്ട് കഴൂല എന്തേലൊക്കെയിട്ട്ങ്ങനെ ആഹ് എന്തേലായ്ട്ട് ഇങ്ങനെ ഓൽക് ഇങ്ങനെ ഓലെ കയ്യും കാലും ഇങ്ങനെ പ്രവർത്തിക്കണം ആൺകുട്ട്യളായ പിനെ പ്രത്യേകിച്ച്ണ്ടോ ലും ഉം പിന്നെന്തൊക്കെ
പിന്നെ എന്തൊക്കെ വീട്ടിലെന്നെ
ആഹ് ഇന്നെന്തന്നട്ട് ഫുഡിന് എന്ത ഇണ്ടാക്ക്യേ ന്നെന്തസ് സ്പെഷലെന്തേ
ഫുഡ് സാദാ ചോറും സാമ്പാറും
ആഹ്
സ്പെഷ്യലായ്ട്ടൊന്നുല്ല സ്പെഷ്യലൊക്കെ വരണെങ്കിൽ വെള്ളിയാഴ്ച ആവണം
ആഹ് അഹ് അവിടീണ്ട് ഞങ്ങക്കും വെള്ളിയാഴ്ചങ്ങനെ വെള്ളിയാഴ്ച്ച വെള്ളിയാഴ്ച്ചനല്ലാ ഫുഡും ഓരോ വെള്ളിയായ്ച്ച ഓരോസ് ഓരോന്ന്ണ്ടാ ഓഹ് ഒരു വെള്ളിയാഴ്ച ബിരിയാണി ആണെങ്കില് ഒരു വെള്ളിയഴിച്ച മന്തി മന്തിണ്ടാക്കും അങ്ങനെണ്ടാക്കും സല്ലില്ല പിന്നെന്താ
പിന്നെന്താ ഉം അച്ചാറൊക്കെ ണ്ടാക്കൂലേ
ആഹ് അച്ചാറൊക്കെ ഇണ്ടാക്കും മാങ്ങ ഉണ്ടാക്കല്ണ്ട് അതിപ്പോയ് മാങ്ങ, മാങ്ങ സീസണ് ആയില്ലെ. ഇപ്പൊ കഴിഞ്ഞ് മാങ്ങ ൻ്റെ സീസൺ. കയ്ഞ്ഞിട്ടില്ല ന്നാലും. കൈഞ്ഞ്, ആ അപ്പൊ കടകളിലൊക്കെണ്ട്. മറ്റേ നമ്മളെ വീട്ടിലന്നെ ഉണ്ടാവുല്ലോ ഇഷ്ടംപോലെ കോമാങ്ങ.
ഹ് ഹ്
അന്ന് കൊറേ മാങ്ങാ അച്ചാറൊക്കെട്ടീനി. ക്ഷെ ഇൻക്ക്ങ്ങനെ അച്ചാറിനോട് വല്യ താല്പര്യ ഇല്ല. ക്ഷെ ചെല, ചെല ആൾക്കാർക്ക് നല്ലെ അച്ചാറ്ങ്ങട്ട് ആയാ മതി. ചോറ്ക്ക് തിന്നാന്. അത്ര വല്യോരു ഇതില്ല. ന്ന പക്ഷെ ഞാൻ ഉണ്ടാക്കു ട്ടോ. പക്ഷെ വടെ വീട്ടിലൊക്കെ എല്ലാർക്കും ഇഷ്ടാണ്. ങ്ങനെ കടുക്, ഉലുവ, വർ ത്ത് കാണ്ട്, അങ്ങനെണ്ടാക്കും പിന്നെ, അല്ലാതെ അച്ചാറുംപൊടി ഇട്ട് കാണ്ട്
അഹ് ആഹ്...
അങ്ങനിം ണ്ടാക്കും.
എഹ് ആഹ്‌...
പിന്നെന്താ?
പിന്നെന്താ..? അങ്ങനെ പോണ്
നാപ്പത്തഞ്ച് ഉം ഉമ്മ വിളിക്ക്ണ്ട്ല്ലേ ആഹ്... എന്താ ഫുഡ് കഴിക്കാന ആയോ?
ഫുഡ് കഴിക്കാൻ ആവ്ണു ളളു.
ഏഹ് പിന്നെന്താ? എല്ലാർക്കും. ഏഹ് വേറെ എന്തൊക്കെ ന്നട്ട്? വൈന്നാര എന്താ സ്നാക്ക് ണ്ടാക്കുവോ? ചായ ക്കെണ്ടാക്കുവോ?
അങ്ങനെ എപ്പോഴേലൊക്കെ. എപ്പഴൊന്നുംണ്ടാക്കൂല. ഞമ്മക്ക് തോന്നല
ഹ് ഹ്.. മഴയാവുമ്പോ രാ വൈകുന്നേരം ചായൊട്ച്ചാനും. എന്തേലും ബേക്കറി ഐറ്റംസ്. ബേക്കറി ഐറ്റംസോ, അങ്ങനെയൊക്കെ, എന്തേലൊക്കെ തോന്നും തിന്നാ വാണ്ടി. ന്നാ ഐക്കോട്ടെ ശരി.
ആഹ്... ആ.. ഓക്കെ
ഓക്കെ